ഹലോ വേറതിരിക്കേ അനക്കെന്താ പണി
വെറ വെറുത ഇരിക്കക്ക് ചായൊക്കെ കുടിക്കാൻ പോയിട്ട് ഇപ്പ വന്നിട്ടോളു
നീ ചായ കുടിക്കാനൊക്കെ പുറത്ത് പോവോ
ആഹ ഞാൻപ്പോ പോയി ഞാനിപ്പോ ഫ്രണ്ട് വനിന്ന് ഇപ്പോ കൂടെ പോയി ചായയും എന്താ കടിയൊക്കെ തിന്നിട്ടിപ്പോ വന്നിട്ടുള്ളു
ഉം എന്തതിന്ന്
ബജ്ജി ബജ്ജിയും പഴംപൊരി പിന്നെ സാധ പാൽ ചായിം
ആഹ രസണ്ടാർന്ന
ആഹ രസം ഉണ്ടായിരുന്നു ഇന്ന് ബജ്ജി അത്ര വ വെന്തിട്ടില്ല ഒരു മാവ് പോലെ കുറച്ച് നിന്നീന്ന് സ സംഭവം കുറച്ച് വെൽ പ്പൊക്കെണ്ട് ന്ന് ൻ ടെങ്കിലും ന്ത വെന്തിട്ടുണ്ടനില്ല
ഇല്ല കുട് ആഹ് കുടിച്ചു കുടിച്ച്
കുടിചോ ഉ എ എന്നിട് എ എന്താ പണി
പണിപ്പതാ വെറുതെ ഇരിക്കാണ് ചായ കുടിച്ചു ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് തിര് തിരുമ്പാൻ ണ്ടായിരുന്നു തിരുമ്പി തോരട്ടു കുളിച്ചു ചായ കുടിച്ച്
ഇന്ന് രാവിലെ എന്താ കഴിച്ച്
രാവിലെ എന്തായിന്ന് രാവിലെ ദോശയും മീൻകറിം
ദോഷിംമീൻകറി യും
ആ ദോഷ ഉണ്ടാക്കിയത് മീൻകറി ഉണ്ടാക്കിയത് രണ്ടും ഉണ്ടാക്കിയത് പുഴമീന ർന്ന് ആ പക്ഷെ ആ മീനിൻക് ഇഷ്ടല്ലാത്തകാരണം മീൻ തിന്നില
ഓ അങ്ങനെ ഉച്ചക് എന്തെ തിന്ന്
ഉച്ചക്കസെയിം മീൻകറിചോറും
ചോറും ആ് ഇരുമ്പമ്പുളി പറഞ്ഞാല് മറ്റേ എന്താണ്
ഉ ഞങ്ങളെ നാട്ടിലൊക്കെ ഇരു ഇരുമ്പമ്പുളി ന്നാ പറയാ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ ആ ഓർക്‌ ഓർകാപുളി ആഹ അതാ ഉ അതിന്റെ ഒരു അച്ചാറും ഉണ്ടായിരുന്നു അത് കൂട്ടി ചോർ തിന്നു
ചോറും തൈരും പിന്നെ ആ പുഴമീന്
അനക്കും പുഴ മീനായിരുന്ന് അപ്പൊ നമ്മൾ സെയിം സെയിം
അതെ ഞാൻ പുഴമീന് നാട്ടിൽന്ന് വരുമ്പോ കുട്ടനാടൻ പുഴേന്ന് മറ്റേ വെള്ളം ചാടുമ്പോ മീന് കൊറ ചാടി
അപ്പൊ ഈ പൊറത്താണല്ലേ
ആ
ഉം
ഇപ്പൊ വരുമ്പോ കൊടുുന്നാ
ഓക്കെ
ഉം എന്നിട്ട് ഫ്രണ്ട്സ് അ ഏ എം എന്നിട്ട് ഫ്രണ് ഫ്രണ്ട്സിനേക്കെ എവിടക്കങ്കിലും പോലുണ്ടോ
ഫ്രണ്ട്സിനായിട്ട് എടക്കൊക്കെ പോകവും എടക്ക് പോവില്ല അപ്പ ഇന്ന് ക്കും പോയില്ല ഇന്ന് ഞങ്ങളവിട ഒരു മഴ ഉണ്ടായിരുന്നു ചെറുങ്ങനെ അപ്പൊ മഴയള്ള കാ ഇന്ന് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് വേഗം ഓടി റൂമിൽ കയറി അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചായ കുടിക്കാന ക്ലാസ് കഴിഞ്ഞിക്ക ഇരിക്കുമ്പം കുറ ചില എല്ലാരും കൂടിയിരുന്ന് വർത്താനം പറയും എന്നിട്ട് പിന്നെല്ലാരും റൂമിക്കോവും എടക്ക് ഇങ്ങനെ ലീവ്ള്ള ദിവ സങ്ങള് ഞങ്ങള് എവിട്ക്കേലൊക്ക പോവും ഞങ്ങള് ഇങ്ങനെ കൊറെ കൊറെ ടൂറിസ്റ്റ് പ്ലൈസുകളൊക്കെ കവർ ചെയ്യാറുണ്ട്
ആ എവിടക്കൊക്കെ പോവല്
ഞങ്ങള് എവിടക്കാ ഞങ്ങള് ഊട്ടി കൊടൈക്കനാൽ ഒരു മിനിറ്റേ
ഉം
ആ എന്താണ് അത് ന്നെ ഇവിടെ ഒരു ഫ്രണ്ട് വിളിച്ചതാണേ
ആ ആ ആ ഊട്ടി ഊട്ടിക്ക് ഊട്ടിക്ക് എന്നാ പോയത്
ഊട്ടിക്ക് ഒരു വർഷം ഒന്നും ആയിട്ടില്ല പോയിട്ട്
ആ
ഉം ഊട്ടി അത് നല്ലൊരു അടിപൊളി ട്രിപ്പ് ആയിരുന്നു
ആഹ് ഏഹ് എങ്ങനെ പോയത് ഊട്ടിക്ക്?
ഞങ്ങള് ബസിനെ പോയത്.
ബസ്സിന്
ഉം പഷേ ബസില് പോയാലെ എന്താ പ്രശ്നാച്ചാലേ, നമുക്കീ ഹിഡൻ പ്ലേസസ് ഒന്നും കാണാൻ പറ്റില്ല.
ആഹ് അവടെ പോയിട്ട് എങ്ങനെ ഇണ്ടായിരുന്നു ഏഹ്, ഈ ഫ്രണ്ട്സിനായിട്ട് പോവാറിണ്ടാ? ആഹ് ഞാനും പോ ഏഹ് പോവാറന്നെയാ ഞാൻ ഊട്ടിക്കൊക്കെ പോയി
ഇയ്യോ, ആഹ് ഞാന് പോയിട്ടുണ്ട് സംഘഗിരിക്ക്.
ആയേഹ്
ആഹ്
ഉം അവിടെ പിന്നെ കൊറെ ഫോ എന്താ പണ്ട് കല്ലേറ്റൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയ പോലെ.
ആഹ് അതെ പക്ഷെ ഞാൻ മല കയറിട്ടില്ലേ ഈ മല കേറി ട്ടുണ്ടോ
മൽ അതേല്ല മല കയറിറ്റില്ല
ഉം ഞങ്ങളീ സെൽത്തൊക്കെ കൊറെ മല കളാ അതോണ്ട് മലകള് കുറച്ചൊക്കെ കേറിട്ടുണ്ട്.
ആഹ് ആഹ് അല്ല ന്നട്ട് ഊട്ടി പോയിട്ട് എങ്ങനെണ്ടായിരുന്നു?
ഊട്ടി പോയിട്ട് ഉഷാറായിരുന്നു. ഊട്ടി പോയി ഹ് ഞങ്ങള് വിടുന്ന് കൊർ ച് ഫ്രൺ ട്സൊക്കെ കൂടീട്ട് ഗേൾസ് ഓൺലി ട്രിപ്പേര്ന്നുട്ടോ ട്ട് ഊട്ടിക്ക് പോയിട്ട് അവിടുന്ന് എന്താ, അത് ഞങ്ങള്ങ്ങനെ കൊർച്ച് സെലങ്ങളൊക്കെ വിചാരിച്ചിനിന്നതാ ക്ന്നാലും പോയി ന്നാലും വെസ് പോണേ നമ്മക്ക് ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളു. അതുകൊണ്ട് ഒരു ഇതൊക്കെണ്ടായി പിന്നെങ്ങളെന്താച്ചാല് ഞങ്ങളിങ്ങനെ ഫുഡഴിക്കാന് ഇന്ന സൽത്ത് കൊറേ നേരം വെറ്റ് ചെയ്യ അങ്ങന ഒുന്നും ചെയ്തില്ലന്ന്. അന്ന് വെശ്ക്കുമ്പോ ഓരോന്ന് വേടിച്ച് പിന്നെ അങ്ങനൊക്കേര്ന്ന് അതുകൊണ്ട് രസേരുന്നു പിന്നേ
ട്രി ടോയ്ട്രെയിനൊക്കെ കേറിയോ?
ആഹ് ട്രോയ് ട്രോ എന്തേയ്‌ന് ടോയ് ട്രെയിൻ ആ അതൊക്കെ കേറി. അത് അതേരുന്നു ഏറ്റവും രസം. ഉണ്ടായിരുന്നു.
ഉം കൊറേ കാഴ്ചകളൊക്കെ
ആ കാണാം ഫുള്ള് അടിപൊളി. സാധനങ്ങൾ ഇങ്ങനെ വരച്ച മാതിരി
മ് പിന്നെ ബി ബീച്ച് ക്കൊക്കെ പോവല്ണ്ടോ
ബീച്ച് ആ ബീച്ച പോലുണ്ട് ഇവിടെ ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് ബീ ച്ചൊന്നൂല്ല അതുകൊണ്ട് ബീച്ചക്ക് ഇവിടുന്ന് പോവാ നാട്ടില് പോയൽ ബീച്ച് പ്പൊ പോയലുണ്ട്
ആ വീട്ട് വീട്ടുകാരേറ്റൊക്കെ പോവലുണ്ടോ
ആ അങ്ങനെ വീട്ടുകാരിട്ട് പോവലുണ്ട് വീട്ടേരിട്ടാണ് കൂടുതൽ പോയിട്ടുള്ളത് ഫ്രണ്ട്സിനേട്ടൊന്ന അങ്ങനെ ബീച്ച് ക്ക് ഇതുവരെ പോയിട്ടില്ല ആ എന്റെ ഒരു ഓർമ്മേൽ ആ ഇണ്ട് ഒരു ഫ്രണ്ട് ഇണ്ട് ഒരറ്റ ഫ്രണ്ടിനേറ്റ് ഒരു പ്രാവശ്യം പോയിണ്ട് ന്നിട്ട് അന്ന് മഴൊക്കെ പെയ്തിട്ട് അതൊക്കെ രസേയിരുന്നു അല്ലാണ്ട് ഞാനങ്ങനെ ബീച്ച് പം ഫ്രണ്ട്സിനട്ട് പോയിട്ടില്ല ഞാനീപ്പ അടുത്തൊന്ന് നാട്ടിക്ക് പോയപ്പോ വീട്ട് കാരായിട്ട് പോയിണ്ടായിരുന്നു ബീച്ചിക്ക് അത് രസാരുന്നു കൊറച്ചു പാഷൻ ൻ ഒക്കെ ആയിട്ട് കല്ല് ഒരു കല്യാണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങ അങ്ങനെ പോയി എന്നിട്ട് ഞങ്ങൾ ബീച്ച്ക്കൊക്കെ പോയി അവിടുന്ന് കൊറെ ഫോട്ടോക്കെ എടുത്ത് നിച്ചി ട്ട് ഞങ്ങൾ വേറെ വേറെ സ്ഥലത്ത്ക്ക് പോയി അങ്ങനെക്കെ ആട്ട്
ഉം അങ്ങനൊക്കെല്ലേ
പഠിക്കാനൊക്കെ കൊറേ ണ്ടാ ന്ക്ക്
ഉം പഠിക്കാനൊക്കെ ഇഷ്ടംപോലെണ്ട് പരീക്ഷ ആവുമ്പോ മാത്രം പഠിക്കും ഇഞ്ഞ്പ്പ അടുത്ത മാസൊക്കെ പരീക്ഷയാണ് അടുത്തേല്ല അത് ന്റെ അപ്പറത്തെ മാസം പ അയ്ന് കൊറെ പഠിക്കാനൊക്കെ ഒണ്ട് പഠി ടിക്കാൻ തുടങ്ങിയിട്ടില്ല പ്ലാനിങ് ഫുള് നടക്കുന്നുണ്ട് പക്ഷെ പഠിത്തം മാത്രം നടക്കുന്നില്ല
ഇന്ന് ഇന്റെ പ്ലാനിങ്ങും നടക്കണില്ല
ഉം കൊറേ പഠിക്കാനുണ്ട് പഠിക്കണ പഠിക്കണ്ട ആലോചിച്ചിട്ട് ടെൻഷനാ
ഉം സാരല്ല എല്ലാം ശരിയാവും
അതെ ഉം എന്നിട്ട് ആ ഫുഡൊക്കെ ആയി ഈയാണോ ഇണ്ടാക്കല് അതോ എന്തീ ചെയ്യല്
ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടിയിട്ട് ഇണ്ടാക്കാ ചെയ്യാ നല്ല രസാ ഞങ്ങളെ റൂമിലും മൂന്നാൾക്കാരുണ്ട് ഞങ്ങൾ മൂന്നാളും ഒപ്പാണ് എന്തും ചെയ്യാ
ആഹ് ആഹ്
ഇന്നിട്ട് ഞങ്ങള് ഒപ്പം ഫുഡ് ഇണ്ടാക്കും ഞങ്ങള് കൊറച്ച് നേരം പാട്ട് പാടും ഡാൻസ് കളിക്കും ഫുഡ് ഇണ്ടാക്കുമ്പ ഞങ്ങള് ഭയങ്കര ഫണ്ണാണ്
ഉം ഞങ്ങ് ഞങ്ങക്ക് അങ്ങന് ഒന്നും ഇല്ലേ ഞങ്ങള് പിന്നെ ഒറ്റക്ക് ഇണ്ടാക്കാറ്
നല്ല ബോറാവൂലെ
ആ പക്ഷെ ന്നാലും കൊഴപ്പല്ല ശീലായപ്പോ ഒറ്റയ്ക്ക് നമ്മക്ക് അതാ നമ്മക്ക് നമ്മളെ ഇഷ്ടത്തിന് ഇണ്ടാക്കാലോ
ആഹ് പക്ഷെ ഇനിക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആണ് ട്ടോ ഇവിടെ
ആഹ് ആഹ് എ എ ആഹ
സാരല്ല ഈയ്യ് ഇങ്ങനെ ഇന്റെ പോലെ ആവാൻ നോക്കിയാൽ മതി
ഉം പിന്നെ എന്താ ഫുഡ ഒക്കെ എന്തൊക്കെ ഇണ്ടാക്കാല് ഇണ്ടാക്കാറ്
ഫുഡ് നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കാനൊക്കെ പഠിക്കാൻ തുടങ്ങിയത് രാവിലെ ഞങ്ങൾ ദോഷ ഉണ്ടാക്കും അത് മളെ ആര ഉച്ച ദോശ ഉണ്ടാക്കും പിന്നെ ആട്ടദോശ ഉണ്ടാക്കും മൈ ദോഷ ഉണ്ടാക്കും പിന്നെ ചെറുപർ ദോഷ ഉണ്ടാക്കും പിന്നെ എടക്കപ്പളൊ കെഴ ഇഡ്ഡ്ലി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പത്തിരി ഉണ്ടായി ണ്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ട്
നിങ്ങള ഇപ്പോൊ എന്താ ഹോസ്റ്റൽ ഹോസ്റ്റലല്ലാ നിക്കണേ
ഹോസ്റ്റല അല്ലേ ഞങ്ങള് റൂം എടുത്ത് പുറത്തു നിക്ക്
ആഹ് അപ്പൊ സാധ ഇത് ഇണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നിങ്ങ വീട്ടിൽ നിന്ന് വരുമ്പോടുന്നോ
ആഹ് വീട്ടീന്ന് വരുമ്പൊ കൊണ്ടൊരും പിന്നെ ഇവിടെ അടുത്ത് കടകളൊക്കെ ഇണ്ടാവും പിന്നെ ഈ ഈ മാർക്കറ്റുളൊക്കെ ഇണ്ടാവും അപ്പൊ അവിടന്നൊക്കെ വേടിക്കും ഈ ഓയ് എന്താ ചെയ്യല്
കൊണ്ടിരി
ആഹ് ഞാന് ഇപ്പ ഞാനേ ഞാനങ്ങനായോണ്ട് ഞാന് ഈയുങ്ങനേനുള്ള നിലക്കാണ് സംസാരിക്കേംചെയ്തത്
ആഹ് ആഹ് പി- ഏഹ് ഫു എന്തൊക്കെപ്പ സ്പെഷ്യലായിട്ട് ഇണ്ടാക്ക മെയിൻഐട്ട് വല്ല ബിരിയാണി അങ്ങനൊക്കെ ഇണ്ടാ-
ബിരിയാണിക്കെ ഞങ്ങള് അങ്ങ റെയറായി ട്ടിണ്ടാക്ക് ഈ സൺഡേയ്സ്ള്ള ദിസങ്ങളിലൊക്കെ നമ്മളിങ്ങന ഫ്രൈഡ് റൈസ് ബിരിയാണി
ഉം ഉം ബിരിയാണിയൊക്കെ എങ്ങനെ പൊരിച്ച ചിക്കന- ച്ചിട്ട അതൊ
അതാ ഇനി ഇന്ക്ക് പൊരി ച്ചചിക്കൻ ആയിട്ടിള്ളതാ
ഇഷ്ടം ഉം എങ്ങനെ മൊളകുംപൊടി എല്ലാം മസാല ഇട്ടിട്ട്
ഓവറ് മസാലില്ലാണ്ട് ഉള്ളിലൊക്കെ പൊരിച്ചിട്ട് ഇണ്ടാക്കൂല്ലേ ആഹ് അതാണ് എനിക്കിഷ്- റ്റം പക്ഷെ ഞാന് ഇവ്ടെണ്ടാക്കിള്ളത് അങ്ങനല്ല യൂട്യൂബ് നോക്കീട്ട് പക്ഷെപൊരിച്ചിട്ടന്നെ യൂട്യൂബൊക്കെ നോക്കി എല്ലാ മസാലക്കെട്ടിട്ട്ന്നെ ഇണ്ടാക്കിയേ പഷെന്റമ്- മ്മണ്ടാക്കുമ്പണ്ടാക്കാ അധികം മസാലൊന്നിടാണ്ട് മളകുപൊടിയൊന്നു അധികം അഎന്ത മളകു പൊടി ഇടേ ചെയ്യാ ഇടാണ്ട് ക്കി ചെയ്യ
മൊളക്പൊടി ഇടാതെ ഇരിക്കുമ്പളാരസം
ആ ന്ന അതന്നെ ഉള്ളി പൂട്ടിട്ടൊക്കെ അങ്ങനെന്നല്ലേ ആ അങ്ങനെന്നെ തോന്ന്ണു അതാ രസം. പൊരിച്ച ചി-
ഉം പിന്നെ ആ സ്പെഷ്യലയിട്ട് മന്തിയൊക്കെ ഇണ്ടാ- കൊ?
മന്തിയൊക്കെ ഇണ്ടാക്കും. പക്ഷെ നമ്മളോടെ മെയിൻ ബിരിയാണി. ഞാൻ കൂട് തലൊരു ബിരിയാണി ഫാന് ആണെന്ന് ഇക്ക് തോന്ന്ണ് ഇന്ക്ക അറിയില്ല എങ്ങനെന്ന് ബിരിയാണി ഇഷ്ട മന്തി ഇഷ്ട പക്ഷെ എന്നാലും അങ്ങനെ ചോയിച്ചാല് ഒര് കൺഫ്യൂഷനാ, എന്നാ ഞാ ഫസ്റ്റോക്ക ഞാൻ പറയ്ണ് ഫുൾ ബിരിയാണി ബിരിയാണിന്നാ പക്ഷെ ഇ
ഉം
എന്നാലും ബിരിയാണിയണ്, അനക്കിങ്ങനെ
ഇക്ക് ഇഷ്ടം ബിരിയാണിയാ. കൂടുതൽ ബിര്യാ പിന്നെ ഇങ്ങനെ കുട്ടിയോൾ ങ പ്പള്ള കുട്ടിയോൾ ഇങ്ങനെ കുറ മൻ ന്തി മന്തി എന്നൊക്കെ പറഞ്ഞ് കേക്കുമ്പ് അപ്പൊര് മന്തിനോടൊരൂ ഇഷ്ടം.
അങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ടാണ് നമ്മുക്ക് മന്തി, മന്തി ഇപ്പർത്തൊരു ട്രൻഡ് ആണല്ലോ.
ആഹ് എല്ലാരും
ആഹ് അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് അങ്ങനെ സംഭവ ണ്ടല്ലോ... നമ്മളിങ്ങനെ കേക്ക്ണ സാനങ്ങളോട് നമ്മുക്കൊരു ഇത് തോന്നാ.
ആഹ്. ഉം പിന്നെ ലോഡഡ്ഡ് ഫ്രൈസ്, ഷവർമാ, അ ഒര് പ്പേറ്റും ഇഷ്ടപ്പെട്ട ഫുഡോക്കെ ഏതാ?
അങ്ങനെ ചോദിച്ചാല് ഇക്ക് അങ്ങനെ ഇന്ന ഫുഡൊന്നുല്ല. ഇക്ക് ലോഡഡ് ഫ്രൈസ്‌, ബർഗർ, സാൻവിച്ചും, ഒക്കെ ഇഷ്ടാ... പാസ്ത ഒക്കെ ഇഷ്ടാ... അയ്നമ്മൾ വീട്ടിന്ന് കൊർച്ചാ... ആഹ് ശവർമ്മിം അടിപൊളിയാട്ടാ..
ഉം ഷവർമ്മ ടേസ്റ്റ്, പല ടൈപ്പ് ണ്ട്.
ട്ടിയിലുള്ള ഷവർമ്മ അടിപൊളിയാ മീറ്റ് കൂടുതലായിട്ടുള്ള
പിന്നെ കെ ആർ ബേക്കറി ഞങ്ങള അവിടെ ഒരു ബേക്കറിണ്ട് കെ ആർ ബേക്ക് അവിടുത്തെ ഷവർ ഇഷ്ട പിന്നെ ചിലർ ഇപ്പ ഉണ്ടല്ലോ റ മ റ്റെ ലോഡെഡ് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇട്ടിട്ടുള്ള ഷവർമൊക്കെ ഉണ്ട് അത് കോഴ ഇപ്പല്ല അത് റാപ്പ് പോലെയണ ഷവർമ്മ എന്ന് പറയാൻ പറ്റില്ല
പണ്ടത്തെ ഷവർമ്മയാണ് ഷവർമ്മ
ഷവർമ അ അത് നല്ല ടേസ്റ്റാ
ഉം ഞാനിപ്പ അടുത്തിന്റെ വീടിന്റവിടുന്ന് ഒരു തിന്നത് ഷവർമ്മ വീടിന്റെ അത്ര അടുത്തല്ല കൊറച്ച് നീങ്ങിട്ട് അത് അത് അത് പോലെ ഈ രോമലി റൊട്ടിയില് ഇതാക്കിട്ട് മീറ്റ് മാ ത്രള ഷർമ്മ അതരുന്നു
ഏഹ് ഉം ഉം എന്നാ ശെരി എന്നാ ഞാൻ വിളിക്കണ്ട്
ആയിക്കോട്ടെ ശരി